ആഹ് ഇണ്ട് കേക്ക്ണ്ട് പറയ് ആഹ് നൽ നല്ല മഴയാണ് ഉം നല്ല മഴണ്ട് ഇന്ന് നല്ല മഴയാണ് തോരാത്ത മഴ വണ്ടി ഓല് ബൈക്കേറ്റ വെര്നത് അങ്ങനാണ്ട് പോൺണ്ടെരും
കോട്ട്ണ്ടാ കോ
കോട്ടോലെര്ത്ത്ണ്ട് ഞാൻ നനേണ്ട് രും അല്ലേങ്കി ഞാൻ നൻ ഇഹ്
മുന്നിലുള്ള ആൾ ഇടാനല്ലത് ഒർക്ക നല്ല മഴ കൊള്ള ബാക്കിൽ പുടിച്ചിര്ന്നാതി
ആഹ് അതന്നേ ഇപ്പ ത് തോർച്ചണ്ട് ഒരാണ്ട് കാണാല്ല ഓലെ പിന്നെ ന്നേവ്ടെ ആക്കിയിട്ട് പോയതാണ് ഞമ്മളിങ്ങനെ കെ ട്ടിട്ട ഓലെ പണിം കെയ് മാ താവൂലല്ലോ
സമയം പോവൂല
ആഹ് ഓല് പിന്നെ ഞമ്മളെപടെ ഇന്നേ ബടെ ആക്കിക്കാണ്ട് ഞാൻ പറഞ്ഞു ങ്ങള് പൊ പോയിക്കോളിറഞ്ഞു ക്ക്‌ പ്പോ അയ്ലൊക്കെ ദൈര്യാണ് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കാനൊക്കെ ധൈര്യാ കുഴപ്പൊന്നില്ല അപോ പിന്നെ ഓല് ഓലെ പണി ക്ക് പോയാലെ അല്ലെങ്കി പിന്നെ
ഉം
പിന്നെ ഓലെ പണി മെനക്കെട്ട്ക്കാണ്ട് ഞമ്മള് ങ്ങനെ
അതെൻ ആഹ് അതെന്നെ
പറഞ്ഞയച്ചു പ്പൊ ങ്ങട്ട് വെരാറ്ഞ്ഞു അപ്പൊ ജുമാ കൂടിക്കണ നടുവട്ടത്താ ത്രേ ബടെ നിന്നും ഇഹ് അവിടെ ഓർഡർ ഇടുക്കാൻ വേണ്ടി പോയിക്കാണ്
ആഹ് അങ്ങനെ പോയതാവൂലേ അത് ശെരി അപ്പൊ കാണിക്കാൻ നേരത്ത് ഒറ്റക്കെണ്ടായിട്ടോള്ളൂല്ലേ
ആഹ് ഞാനങ്ങനെ കാണിക്കല്ണ്ട് ക്ക് അങ്ങനത്തെ പേടിയൊന്നുല്ല ഡോക്ടർമാരല്ലേ ഒരുപ്പന്തേലും പറ
ഏഹ് അതന്നെ അതന്നെ ആ കും ആ കുമ്പർ ഡോക്ടർക്കേ ആ കുമ്പർ ഡോക്ടർക്ക് ഒപ്പം ആൾ വേണം അപ്പയാള് ആളില്ലേ ഒപ്പല്ല്യേ ന്നൊക്ക ചോയ്ക്കൊയ്
അള്ളാ കുമ്പർഡോക്ടറെ കാര്യം പറയായിരിക്ക ക്ക നല്ലത് ങ്ങട് ചൂടാവ്ണാണ് ഒരീസം ക്ക് ഇതേമാതിരി ബ്ലീഡിങ്ണ്ടായിറ്റ് ഞാ പ പോയി
തന്നാറ് ള്ളോലെ കാട്ടി
ആഹ് ഞാനിതേമാതിരിക്ക് ബ്ലീഡിങ് നിക്കായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ മാസത്തില് നാല് വട്ടം ക്ക് ബ്ലീഡിംങ്ങ് ഇണ്ടാവ്അ
അഹ് ആഹ്
അങ്ങനെ മ് എ ഏഴ്സം ണ്ടാവും പിന്നെ ഒരു നാലഞ്ചിസം കഴിഞ്ഞാ പിന്നിം തൊടങ്ങും മനുഷ്യന് ഒരു സമാധാനോം ഇല്ല മേ ത്താണെങ്കിൽ ഒന്നും കാണ് ണില്ല ബ്ലഡ് അങ്ങനെ പോയ്ക്കൊണ്ടിരിക്ക ഈ കുട്ടിയോളും പണിം ഇക്ക് ന്ന്ട്ട് നിക്കാൻ ക്കായിറ്റ് ഞാന് ഇബടെ കാണിച്ചു മേഘനനെ കാണിച്ചിട്ടും നിക്കാ പിന്നെ കുമ്പർനെ കാണിച്ചു അയ്ല് കുമ്പറ് പറഞ്ഞത് മൂന്നീസ്ത്തെ മരുന്ന് കുടിച്ചിട്ട് ഇങ്ങട്ട് വെരിന്നാട്ടോ പറഞ്ഞത് ഞാൻ കേട്ടത് എന്താച്ചാല് മൂന്നീസം മരുന്ന് കുടിച് മരുന്ന് കുടിച്ചിട്ട് പേദല്ലെങ്കി പിൻ നോക്കമ്മക്ക് വെരീന്ന് പറഞ്ഞത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ആഹ് അപ്പൊ പതിനഞ്ചീസ്ത്തിന് മരുന്ന് എഴുതിക്ണ് അപ്പൊ ഇത് പറഞ്ഞത് ത് മൂന്നീസും മരുന്ന് കുടിച്ചിട്ട് നല്ലം പോണ്ടെങ്കെത്തെ ഇങ്ങട് പോരിന്ന് പറഞ്ഞിക്ക്ണ് ഞാനിത് ഈ പയിനഞ്ചിസം ആവട്ടെച്ച് ട്ട് കാത്ത്ന്നു ഈ പയിനഞ്ചിസ സം കഴിഞ്ഞിട്ട് അയിന്റെ അട്ത്ത്ക്ക് ചെന്നേയ്ക്ക് അതിങ്ങട്ട് ചൂടായിറ്റ് പൊറത്തെറങ്ങി മാപ്പള രണ്ട് ഡയലോഗ് വേറിം അപ്പം ഞാൻ പറഞ്ഞേ ഞാൻ കേട്ടിട്ട്ല്ലന്നു ഞാൻ ഇങ്ങനെ കേട്ടത് ഇജ്ജങ്ങൻത്തന്നെ കേക്കോള്ളൂ അങ്ങ
അയിന് അയാളെട്ത്ത്ക്ക് പോവുമ്പോ പ്രത്യേകിച്ച് ഒപ്പം ആളുവേണം തിരിയൂല അമ്മക്കെയ്
അപ്പൊ അയാളറിയണല്ലോ ഇഞ് തൊടക്കം മുതൽ ഇഞ്ഞും മരുന്ന് കുട്ച്ചണ്ടേ ഞാൻ പറഞ്ഞേയ് കേക്കായിറ്റല്ലേ അപ്പൊ ഒരു സിസ്റ്റർ ഒപ്പം നി ട്ട്ണ്ട് അപ്പാ സിസ്റ്ററിനോടറ്യാണല്ലോ ഇഞ് ഞാൻ പറഞ്ഞത് ഓൾക്ക് ക്കൊന്ന്കൂടണ്ട് പറഞ് മനസിലാക്കി കൊട്താളാ ഓൾക്ക് മനസ്സിലാവ്ന്നില്ല ന്താ പറയുന്നത്ന്ന്
ഉ
ആങ്ങന അയാളെ മര്ന്ന് കുട്ച്ചിക്ക് മാറും ചെയ്ത് അത് സംഭവം അത് നല്ല ഡോക്ടറാണ്. മരുന്നൊക്കെ നല്ലെയ്ന്നെ
ഏല്ല എസ്പീരിയൻസാ മൂപ്പരാൾക്ക്.
പറഞ്ഞ ചിട്ടക്ക് ഞമ്മളങ്ങണ്ട് നിന്നൊട്ക ക്കണം അല്ലെങ്കി പിരാന്തെരും ഉം അങ്ങനെയ് ഒര് കള്ളൂട്യെന
കണ്ടാ അങ്ങനേനി. കള്ള് കുടിക്ക്വാണാവൊ
ആവോ അറീലട്ടോ നമക്ക് തോന്നു അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാ ന്നാള് എല്ലാരു അങ്ങനെ പോവൂലല്ലോ ഇന്നാചെലോർക്കയ്നല്ല പുട് ഇത് ഇൻ്റെ അമ്മായിമാക്കല്ല പുട്ത്ത
ഇങ് ആ ഇ ബെടെ ഇന്റെ നാത്തുനും ഇന്റെ മാപ്ലക്കൊക്കെ ഭയങ്കര ഇഷ്ടാ
ഇന്റെ അമ്മായിമ്മറിം. എവടെ പോയിലെങ്കിലും അയ്ന്റെത്ത് പോയാൽ എന്തും മാറും ഇണ്ടാവാത്തോൽക്ക് ഇണ്ടാവും ഇള്ളോൽക്ക് പിന്നെ കൊഴപ്പന്തേലുണ്ടെങ്കി അത് ചെയ്യും ആക്കെ പറിം ഇന്റെ ഇമ്മ ഇന്നെ പ്രസിവിച്ച് ക്ക്ണത് കുമ്പർന്റെട്ത്താണ് ഓപ്രഷം അപ്പ ഇന്റെ ഇമ്മാക്ക് അയ്ന്റെത്ക്ക് പോണേന്നെ പേഡ്യാണ്. ഇന്റെമ്മറിം ഇക്കയ്നെ കാണ് ണ ന്നെ പേട്യാണ് ഇത് വേറെവ്ടേലും ഡോക്ടറെ കാണിചോന്നറിം. ഇബ്ട്ത്തെ ഇമ്മാക്കാണ്ന്ന്ണ്ടെങ്കി അയിനെ പറ്റൊള്ളേ ക്ഷെ നല്ല പൈസവാണം അവ്ട്ക്ക് പോവുമ്പോ
ആ ഇന്റെ രണ്ട് പ്രസവം അവ്ടെ മൂത്തേത് രണ്ടും
ഏഹ് ഉം ഉം
ഇത് ഏഹ് ഏഹ് ഒര് കൊഴപ്പു ഉണ്ടായിട്ടില്ല. അതോ മൂത്തേന് ആധ്യായിറ്റമ്മക്കന്ന് ചെറ്യേ പ്രായല്ലേന്ന അന്ന് ഇപ്പ നേർത്തെ കെട്ടിക്കല്ലേ പത്ത് പതിനേഴ് പയ്നെട്ട് വയസ് റ്റൊന്നായിറ്റില്ലല്ലോ അതും അതോ ഞാനാനെങ്കി തീരെ തടി ഇല്ലാതെ. വയറും തന്നെ അധികം തോന്ന്ണില്ല. പക്ഷെ കുട്ട്യെന്താവാ നല്ല തൂക്കണ്ടായ്ക്കാ
ഞാനങ്ങനേന്ന്. തടി ഇല്ല്യാതെ ഇന്റെ കുട്ട്യാളല്ല തൂക്കണ്ടാവും രണ്ട് കു കുട്ട്യോള് മൂന്ന് കിലോനും മൂന്നരെക്കൊണ്ടാവും.
ച്ച് തമ്പി മൂന്ന കിലോനേന്നോന് ഇന്നട്ട് പ്രസവിക്കായിട്ട് വേറെവ്ടേലാണെങ്കി ഓപ്പറേഷൻ ചെയ് ഇണ്ടാവും. അയാളവോണ്ടാ കുടിലൊക്കെ ഇട്ടൊട്ത്തത്
ആഹ് ആൾക്കാര് പറഞീന്നു ഓള് തേരൊള്ളു. കുട്ടി അലാക്കിന്റെതാണ്ന്ന്
ആഹ് അതന്നെ
പറഞ്ഞീന്നു. വയറൊന്നും അങ്ങനെ കാണൂല വയറകപ്പള്ളെ തോന്ന്ണ്ടെയ് വയറ് പൊറ്ത്ത്ക്ക് കാണൂല കു കുട്ടിയല്ലതൂക്കണ്ടായിര്ന്നു. ഇത് ഇത്ര കിലോനൊക്കെ ഇണ്ടായിന്നോ ഓളെ കുട്ടീന്ന് ചോയ്ച്ചും. ഇന്നട്ട് ഇക്ക് ഓനെ ഇട് ക്കാൻ വെയ്ച്ചിന്നില ഫസ്റ്റ്തേനൊന്നും ആനത്തറൊള്ളേനു. എത്രേന്ന് നാപ്പത്തിമൂന്ന് കിലോനോ അങ്ങനെന്തൊക്കെയൊള്ളു . ത്തേക്ക്
ഉം
ഞാന് കുട്ടി ഇന്നട്ട് നാപത്തഞ്ചായപ്പോത്തിന് ഓനഞ്ചരകിലോനാറ് കിലോനായി. പിന്നണ്ടക്ക് ഓനെ കുളിപ്പിക്കാനും ഇതിനൊക്കെ ഇക്ക് വയ്കുണു ഞമ്മള് ഫസ്റ്റ്ത്തല്ലേ ഇന്നട്ട് പിന്നെ പിന്നങ്ങനെ പഠിച്ചു. എന്താ കാട്ടാ പിന്നെ കുട്ട്യാള് പറ്റെനാവലൊട്ങ്ങി
അതെന്നെ ഇപ്പന്നോൻ തട്യന്നെല്ല്യ ഉം ഞാൻ ഇന്നട്ട്ക് പിന്നെ പേടിയായിട്ടേ അടുത്തപ്രസവത്തിനൊ അപ്പൊ ഞാൻ അധികം ചോറൊന്നും തിന്നൂല കുട്ടി തടി കൂടും പറഞ്ഞിട്ടേ
അപ്പയ്ന് ഡോക്ടർമാര് മൂന്ന് രണ്ട് അഞ്ഞൂറാഹ്മ്പതിന് പറയും ഞ്ഞി വെയിറ്റ് കുറക്കണം തീറ്റ കുറക്കണം ന്നറിം ഓൽക്ക് പ്രസവം എടുക്കാൻ എള് പവായിട്ട് എന്താന്നാവോ അറിയില ഓല്ങ്ങനെ പറിണാണ
ഉം പിന്നെ അഹ് മാത്രേ ബുദ്ധിമു പ്പ വന്ന്ട്ടൊള്ളു പിന്നെ ഓളെ ഞാന് പാവ്ശ്യം അതെങ്ങനെ ശ്രദ്ധിച്ചപ്പളെ രണ്ടേ മൂന്ന് എത്രേണ്ടായി റ്റൊള്ളൂ രണ്ട് ജില്ലറിയ അപ്പൊ അഹ് വേം പ്രസവിച്ച് ആഹ് അപ്പൊ പിന്ന ഞാൻ പ എപ്പളും പറയും വേറെ എവിടേലാണെങ്കി പ്പങ്ങനെ ഒന്നും ആാവൂല്ല പ്രസവിച്ചിട്ടുണ്ടാവൂല്ലന്ന് അയാൾ നല്ല മെനക്കെട്ടിട്ടേ
ന്റെ രണ്ടാമത്തേന് അങ്ങനെയായിരുന്നു ഞാൻ സുബ്ഹിക്ക് പോയിട്ട് വേദന വന്നിട്ട് പോയി് ട്ട് പേന്തൽമണ്ണ നഴ്സിംഗ് ഹോമില് പോയിട്ട് എന്താണ് നാലര പിന്നെ ഉച്ചരിഞ്ഞിട്ട് നാല് പത്തിനേറ്റ നാല് ഒമ്പതിനേറ്റ നൂള പ്രസായി ഇതു വരെ ഞാൻ തെണ്ണം സഹിച്ചു നല്ലതണ്ണണ്ടായിരുന്നു അവിടെ മരുന്നോക്കൂലേ അങ്ങനി ഇങ്ങനി മരുന്നോ ക്കൂല ഇവിടെക്കെണെങ്കി മരുന്ന്ച്ചിട്ട് വേട് പ്രസവിക്കും അവിടെ മരുന്നകുലാ നാലെ ഒമ്പൈന് പ്രസ സായിച്ച് സയിച്ച് സയിച്ച് ഞാൻ കൊയ്ങ്ങീന് ഞാൻ ന്നട്ട് ഡോക്ടറോടന്നെ പറഞ്ഞു ഞാൻ പ്രസവിക്കൂലട്ടൊ ക്ക്‌ വെജ്ജ ഞ്ഞി അറി
ആഹ്
ട്ട് പിന്നെട് പ്രസവി ചു ഞാൻ എപ്പളു ഓളോട് അറിയൂ അന്നെ പ്രസവിച്ച രങ്ങ ആലോയ്ചുമ്പൊ ഞ്ഞി ഇൻക്ക് പള്ളേണ്ടാവുന്നന്നെ പൂതില്യന്നറിം
അപ്പ മ്മള് പറി ഞ് വാണ്ടാന്ന്
പക്ഷെ ക്കയ്നോട് എന്താന്നാ വയങ്കരതാണ്പ്പോ അയിനെ തല്ലാനൊക്കെ വാ ങ്കര ഇൻക്ക് ഒരു സങ്കടം തോന്നും അയ്നെ സ്കൂൾക്കർഞേക്കുമ്പളൊക്കെ ത്ര വയസായാലും ക്ക്‌ ഭയങ്കര സങ്കടാ അയ്നേറ്റ് അഎന്ത പ്രസവത്തിന് നമ്മൾ അത്രയും വേദന സഹിച്ചി ട്ടാ എന്തന്നാവോ ന്റെ ചെക്കൻമാ തിമ്മ ഓളെ തല്ലെല്ലി ജ്ജ് ന്നയ് ഈ പ്രായത്തി ഇന്നമ്മ എത്ര തച്ചിക്ണ് മ്മ ഓളെ തല്ലൂല മ്മ ഓളെ അങ്ങനെ നോക്കും മ്മോളെങ്ങനെ നോക്കും താറിം തും ഉം
ഉം ഓൾപ്പത്രേലാന്നർഞേ
പിന്നെ എന്താ മോളൊന്നില് ചെക്കന് ഏഴില്
ആയിക്കെ അഉ കൊർച്ച അതുംനെ ഞാ അഞ്ച ആറു വയസിന്റെ ത്യാസംണ്ടല്ലോല്ലേ ആഹ്
പ്പൊ ഇതും ഓളും കൂടെ ഏഴു വയസ്സിന്റെ ഗ്യാപ്ണ്ട്
ഓഹ് ആഹ് ഒഹ് അഹ് ശരി ഉം
ചോറ്ന്ന ന്നിട്ട്
ഇല്ല്യ ചോർന്നിട്ടില്ല്യ കുർചൂടിം കയ്യട്ടെ ജാര്ച്ച് ഈ ണ്ട് പണിലാടെ പെണ്ണ് നേർത്തെ വിട്ട്ക്ക്‌ണ്ർഞ്ഞിന്ന് ഓൾട് വരാനേം വര്ട്ടെന്ന് വിചാരിച്ചിട്ട്ങ്ങെ നിക്ക
എല്ലാ ജുമേഞ് വന്നോ കാത്ത
ഇല്ല്യ ഓല്ക്ക്‌ന്ന് ളു ഇബടണ്ടേ പനിക്കോയ്തല്ലേ ഉം രാവിലെ പോയി എഹേ അവധി ദിവസല്ലേ അവധിണ്ടാവൊള്ളൂ?
ആഹ
അപ്പൊ ചെക്കേൻ ഇപ്പൊ പോയിട്ടൊള്ളു ഓൻക്ക്‌ രണ്ട്മണിക്കാ
മ്
വെല്ല്യോന്
ഉം ഉം
ഉം ഞ്ഞിപ്പാ പെരേ പോയിട്ടേ ചോറ്ന്നോള്ളൂ
അല്ലല്ല ഇബട്ന്ന് പോകുമ്പോ എന്തേലും തിന്നും ഓനിക്കൊന്നും അങ്ങനെ ഇരിക്കാവെജ്ജാ പയ്ച്ച് പിന്നെ ഞായിരുന്നാലും ഓൽക്ക് അങ്ങനെ ഇര്ക്കാനൊന്ന് വെയ്ക്കൂല
ആഹ ആഹ അഹന്നെ
പെരേക് എത്തുമ്പോതിനെന്തായാലും മൂന്ന് മണിയൊക്കെ ആവും അപ്പയിന്റെ ഉള്ളിലെന്തേലും തിന്നും
ഉംഹ് അപ് വിളിച്ചോകിലേ എത്യോയ്ച്ചിട്ട് എവിടെത്തീന്നൊന്നും ചോയ്ച്ചിലേ?
വിള്ച്ചിട്ട് ഇപ്പം ഇട്ക്ണില്ല്യ വണ്ടിമ്മെലാ എന്താന്നാവോ
അഹെന്നെക്കാരം വണ്ടിമ്മാവുമ്പോ പിന്നടിക്കാനും പേടിയാ ഈ മഴേതു ആവുമ്പളെ ഫോണ് ട്ക്കാനും ഓര്ക്ക് വെയ്ക്കൂല ഉ ഉം അങ്ങനെ ഇപ്പൊ മഴൊന്ന് അമർന്നല്ലൊലേ?
ആഹ് മഴെപ്പാ അമർന്ന്ക്ക്ണ് ഇബട്ക്കങ്ങനെ മഴയില്ല അഹന്നെ
എത്തി കിട്ടാണെങ്കി ഈ കാലാവസ്ഥയില് ആണ്ട് പോയാതി ഇഞ്പ്പം എപ്പളാവൊ പൊട്ടി ചാടാവോ? കുട്ടിയോള് സ്കൂള്ട്ട് വെര്ന്ന നേരെത്തേലൊരു ഒഴിവ് കിട്ടിയാതേനി
അതന്നെ
വണ്ടിയെറങ്ങിയാലും വണ്ടിയെറങ്ങിട്ട്ങ്ങട്ട് വെര്ണ്ടെ? വണ്ടീന്നെറങ്ങുമ്പോളും ബുദ്ധിമുട്ടാണെ മക്കക്കെ
ഈ സോക്സും ഷൂ ഒക്കെയിട്ട് പോകുമ്പോ ഭയങ്കരെട്ങ്ങേറാ ഈ നാനഞ്ഞാലെ മണത്ത്ട്ട് ന്ക്കൂല
മ് ഇന്നയിക്കോട്ടെ ഇന്നാഞ് പോവാനോക്ക് ഞാൻ ചോറ്ന്നെട്ടെ
കോട്ടെ ആയിക്കോട്ടെ